ഹലോ കേൾക്കാമോ ഹലോ കേൾക്കാമോ?
കേൾക്കാമോ
ആ ഇപ്പം കേക്കാം ആ ഇപ്പം കേക്കാടാ ഇപ്പൊ കേൾക്ക
ആഹ് ആഹ് എന്തുണ്ട് വിശേഷം?
ആ
ആ ഞാന് വിളക്കത്തിക്കാനുള്ള ഒരു ഇതില്
ആഹ് ആഹ് ആഹ്
മിറ്റം ഒക്ക തൂത്ത് പെരക്കകക്കെ തൂത്ത് വിളക്കത്തിക്കാൻ പോവായിരി ആ
ആഹ ഞാനും അത് ആ ഞാനും ഇവിടെ അതെനെ എല്ലാം റെഡി ആക്കുവാ ആഹ് ആ
ഫുഡും ഒക്കാ കഴിഞ്ഞു. മഴേണ്ടായിരുന്നോ അവടെ?
ഇല്ലല്ല ഇന്ന് നല്ല വെയിലായിരുന്നു. അതോണ്ട് ഉള്ള ഉടുപ്പെല്ലാം കഴുകി ഒണക്കിയെടുത്ത് എന്തായാലും രാവിലേ കഴുകിയത് കൊണ്ട് ഫുൾ വെയിലായിരുന്നു.
ആ ഇവിടെയും ഫുൾ വെയില് ആരുന്നു. കുട്ടികള് സ്കൂളി പോകുന്നവരുണ്ടോ?
ആ ഇല്ലില്ല ഇല്ലില്ല ഇല്ലില്ല ഇല്ല ഞാമ് മാരീഡ് അല്ല. ആ ആ
പിന്നേ
പിന്നേ
എന്താ? ജോലിയേട് ജോലിയല്ല ജോലിയാണ് ആ
എങ്കിലും ഇല്ലല്ല ഞാൻ അറിയും. ഊം വേദനയാ
എന്തോ? കേൾക്കാമോ? ഹലോ ഹലോ
ഹലോ
ഹലോ കേൾക്കാമോ?
ആ ഇപ്പം കേക്കാടാ
ക്കാം കേക
എടക്ക് വോയിസട്ടായിപോയി.
ആ വോയിസ്‌ കട്ടായി പോകുന്നുണ്ട്.
അയ്ന് റേയ്ഞ്ചിന്റെ ഇഷ് ക്ഷവാണോന്ന്റി
ആ ഉണ്ടെന്ന് ഇല്ലെന്ന് അറയിത്തില്ലല്ലോ കേക്കാമോ? ഞാൻ പൊറത്ത് പൊറത്താണിപ്പോ ഉം
ആഹ് ആഹ്
വേറെ എന്തുണ്ട് വിശേഷം
പിന്നെ വിഷം വിശേഷം പ്രത്യേകിച്ച് ആ ഇപ്പൊ ചപ്പാത്തി ഇല്ല
ആ വൈകിട്ട് ചപ്പാത്തിയ ഉണ്ടാക്കണോ അതോ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ
ഇല്ല ഇനി ഉണ്ടാക്കണം മീൻസ് കുഴച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മീൻസ് പരത്തി ചൂടണം ഉം ഫുഡൊക്കെ
ഫുഡ്‌ ഞാന് വരാം അങ്ങനെയല്ല ചിലപ്പോഴൊക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് എന്തെലും നല്ലവോണം കഴിക്കും ഇല്ലന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കും
ആ ആ ആ വീട്ടിലാരൊക്ക ആരൊക്ക ഉണ്ട്.
ആഹ് വീട് ഇല്ല ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ
ആ
മോളുണ്ട് അവൾ അവിടെ അമ്മേന്റെ എടുക്കെലാ അമ്മ അമ്മയുടെ എടുക്കല വളരുന്ന കുഞ്ഞ് ഏ എന്തോ..
ആഹ് ആഹ് ആഹ് അല്ല അപ്പൊ സ്കൂൾ തുറന്നിട്ടില്ലേ
സ്കൂൾ തുറന്നു അവളാവിടെന്നാ പോണത് ഇവിടല്ല അവളെ അമ്മയ നോക്കണെ കുഞ്ഞിനെ അമ്മ നോക്കിക്കോളൂ ആഹ് ഉണ്ടായിരുന്നു ഇപ്പൊ റിസൈൻ വെച്ചു ഇപ്പം വീട്ടില
ആഹ്‌ ഓ ഓ ആഹ്‌ പിന്നെ എത്രയില മോൾ
ആഹ് മോൾ അഞ്ചില്
ആഹ് ആ ആ പിന്നെ
അവിടെ എന്തുണ്ട് വിശേഷ ഷം എല്ലാരും ആ ഉണ്ടോ വീട്ടിലുണ്ടോ എല്ലാരും? ഉം
ആ ഇവിടെ എന്റെ ബ്രദർ ആക്ച്വലി ഹോ സ്റ്റലിലാ താമസിച്ചു പഠിക്കുന്നെ ഹോസ്റ്റലാ പുറത് ആയതൊണ്ട് ഹോസ്റ്റലില ആ അച്ഛന് ഡ്യൂ ട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല അമ്മ ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ മുറ്റൊക്കെ അടിച്ചു വാരുവാ ഞാൻ പേരക്കഹമെല്ലാം വൃ വൃത്തിയാക്കുവാ
അതെയ
ആഹ്‌ അങ്ങനെ ആഹ്‌ ഞാൻ ആക്ച്വലി ബി എസ് സി കഴിഞ് എം എസ് സി കഴിഞ്ഞു ഇനിയും ബി എഡ് എടുക്കാനൊള്ളൊരു പ്ലാനിങ്ങിലാണ് പക്ഷെ പേടിയ കാരണം ഇൻഡെക്സ് മാർക് ഒരുപാട് വേണം ക്ഷേ ഒരുപാട് പിള്ളേർ വരു നിക്കുന്നോണ്ടേ കിട്ട് ട്ടോ കിട്ടത്തില്ലിയോ എന്നുള്ള ടെൻഷനും ഉണ്ട് എനിക്കറിയത്ത ത്തില്ല എന്താ ചെയ്യണന്ന്. ഞങ്ങടെ എല്ലാരും പറഞ്ഞുതുവാ നല്ലൊരു കോഴ്സ ഒരു പ്രൊഫഷ നല്ലതല്ലേ ഇല്ലേ പിന്നെ ഇങ്ങനെ ഇരുന്നു പോകും. അങ്ങനെ എന്തുവായിരുന്നു ചെയ്തെ നേരത്തെ?
ഞാൻ നേഴ്സിങ് നേഴ്സ നഴ്സിംഗ് പഠിച്ചത് ഉം ഞാനിവിടെ പുഷ്പഗിരി തിരുവല്ല തിരുവല്ലായില്.
ആഹ് ആഹ് അറിയാ അറിയാ അറിയാ
ആഹ്
ഉം ഉം പിന്നെ
പിന്നെ
ഇന്ത്യെലായിരുന്നു നേഴ്സിങ്ങിലായിരുന്നോ.
ഒരു മൂന്നര മൂന്ന് മൂന്നര വർഷം. കോഴ്സ് അത് ഉണ്ടാവും ഉം ഹലോ ഫീസിന്റെ കാര്യല്ലേ ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ. അതോടി ഫോണും കൊണ്ട് ഓടി നടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കേൾക്കാത്തത്. ഹലോ കേൾക്കാമോ. ഹലോ കേൾക്കാമോ ഒന്നും കേക്കുന്നില്ലല്ലോ
ആ ഇപ്പം കേൾക്കാം ചോയിച്ചത് ന്തായിരിക്കും ഞാൻ ന്നാ ഒരിടത്ത് പോയിരിക്കാ നിൽക്ക് സെമ് ബയ്സ് ആണല്ലോ ഫീസ്. ആഹ് ആഹ് ആഹ് പിന്നെ. അവിടെ അടുത്ത തന്നെയാന്നോ വർക്ക് ചെയ്തോണ്ടിരുന്നേ
അല്ല ഞാൻ തൃശ്ശൂര് തൃശ്ശൂര് ഡല്ലി അങ്ങനെ എറണാകുളം അവിടെയൊക്കെയാ വർ ക്ക് ചെയ്തോണ്ടിരുന്നത് നിലവിൽ. ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന തൃശൂരായിരുന്നു പിന്നെ അവിടെ കയിച്ചു പിന്നെ ഇപ്പം വീട്ടിലാണ് ഇപ്പോ പോണില്ല വേറെ എന്താ ആഹ് പിന്നെ നമുക്ക് എന്താ അതായത് എന്താ ഫുഡ് എന്താ വെജആണോ നോൺ വെജാണോ
ഞങ്ങൾ കണ്ടിട്ട് കഴിക്കും പക്ഷെ ആണോ ആഹ്ആഹ്
ആഹ് കൃഷിയൊക്കെ ഉണ്ടോ
ഇല്ലല്ല അഹ് പിന്നെ റബ്ബറ്ണ്ട്
അഹ്
അതിണ്ട് അല്ലാ കൃഷിയൊന്നുല്ല പക്ഷെ നമ്മക്ക് നമുക്കങ്ങനെ ഒരു സ്പേയ്സ് ഇല്ല ആ ആ ഈ റബ്ബർ എന്ന് പറയുന്നേനെ ഞങ്ങളടെ വീട്ടിനേക്കാ വീട്ടിന്ന് കൊറച്ച് ഇച്ചി ദൂരെ മാറിയാ വീട് നിക്കുന്ന ഫാ പത്ത് ആ ഒരു ഒരു സ്പേസ് ഇല്ല ആക്ച്വലി അതുകൊണ്ട് ആ പിന്നെ
ഉം വേറെ എ ഞാനിവിടെ കുറച്ച് പച്ചക്കറിക്കളക്കെയുണ്ട്
ആ ആ എന്തൊക്കെയുണ്ട്
കാര്യങ്ങളൊക്കെ ഉണ്ട് പയറുണ്ട്, വഴുതനുണ്ട് അ പിന്നെ മത്ത മത്തങ്ങന ഇപ്പം നട്ടിട്ടുണ്ട് വെള്ളരി വെള്ളരിുണ്ട് ഈ കുമ്പളം ഉണ്ട് അത് പക്ഷെ പടകുന്നേ ഉള്ളൂ പടകലോ ഉണ്ട് പക്ഷെ അതിലൊന്നും ആ വഴുതനങ്ങയും ഉണ്ടായി പിന്ന മുള ഉണ്ടായി ഉണ്ടായിരുന്നു കുറച് ഇപ്പം ഞാന് നിലവിൽ ഇപ്പം കുറച്ച് പാവല ഇ പാവൽ കുറ വിളിച് വന്നിട്ടുണ്ട് കുറച്ച് പിന്നെ മഴ ആയതോണ്ട് ഒന്നും അങ്ങോട്ടുണ്ടാ അങ്ങനെ വീട്ടി വെറുതെ ഇരിക്കില്ലേന്ന് കണ്ട് എന്തേലുമ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ കൊറച്ച് ചെടി ആ ജൈവളങ്ങളൊക്കെ ചേർ ഞാൻ എല്ലു പൊടി മേടിച്ചിട്ടുണ്ട്
ആഹ ആ ആ
അതിന ആഴ്ചൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പം ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലോണം ഒഴിക്കും അ നല്ല നീളഉള്ള പയറ നമ്മുടെ ഒരു കൈയ്യട ഇത്ര നീളമുള്ള പയർ
ഓ ഓ മറ്റേ ഇന്ന് വാളരിപ്പയറ
ആഹ് വല്യ പയറ് പച്ചക്കളറിലേ തന്നാ നമ്മൾ ഈ കടയിൽന്ന് മേടിക്ക ക്കുന്ന സൈസില് പയറില്ലേ ഏ രണ്ടു തരം പയറ് കിട്ടും എല ഒന്നൊരു വെള്ള കളർ ഒന്നൊരു വല്ലാണ്ടത്തെ ഒരു ആ വല്ലാണ്ടത്തെ സംഭവമായിത് പെട്ടെന്ന് അങ്ങ് മൂത്തിരിക്കുന്ന മാതിരിയ ഒള്ളേ. വല്ല പയറ് തന്നാണ്, വല്ല പെട്ടെന്നങ്ങ് മൂത്ത് പോവും, നമ്മള് പറി ച്ചില്ലെങ്കിൽ ഒരു രണ് ഒരാഴ്ചയെ നിക് നിക്കത്തുള്ളം തോന്നുന്നു ഒരു പയറ് നിന്നാലെ പെട്ടെന്നങ്ങ് അതങ്ങ് മൂത്ത് ട്ട് അങ്ങ് ആ പൊളിച്ചെടുക്കാവുന്ന രീതിയിലായിരി ക്കുന്നത് പൊളിച്ചാലും നല്ല പച്ച പോലെ ഇരിക്കും. ആ പയറ്
ആ ആഹ് ആ ആ ആഹ്
നീളോ ഒള്ള പയറാ നമ്മള് എന്താെന്നാ വള്ളിപ്പയറെന്നെങ്ങണ്ട തോന്നുന്നു അതിന് പറയുന്നന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ ചൊമന്ന നാടൻ പയർ പോലെ തന്നെ വള്ളി പയറ്
മ് മ് മ് മ് ആ പിന്നെ പ കറിയൊക്കെ ഒണ്ടോ?
എ തക്കാളി ഇവിടെ നിപ്പുണ്ട്, പക്ഷേ ഇണ്ടാവുന്നില്ല അതേലങ്ങും ഒന്നും ഞാൻ പിന്നെ അതങ്ങ് അതങ്ങ് വിട്ടു. അത് ഞാൻ ഇവിടുന്ന് പോകു തൈ എല്ലാം പറിച് ചമ്മയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോ അമ്മക്കിണ്ടായി. ക്ഷേ എനിക്കുണ്ടായില്ല, അതുപോലെ ഞാൻ ചീര നട്ടാലൊന്നും ഉണ്ടാവത് ത്തില്ല വീട്ടിൽ ചെന്നപ്പോ അമ് ഇപ്പം ചീരയും വഴുതന എല്ലാം അമ്മയ്ക്ക് നല്ലോണം ഉണ്ടായി, അവിടന്നാ പിന്ന ചീര തോരം വക്കാൻ ഞാൻ പറിച്ചോണ്ട് ഇവിടെ കൊണ്ടുവരുന്നെ. ഇവിടെ അങ്ങോട്ട് ശരിയാവണില്ല.
ആ ആ മണ്ണിന്റെയായിരിക്കും.
ആ മണ്ണിന്റെയാ തോന്നുന്നു. ആ അവിടെന്ന് പറയാ നല്ല വെയിലുണ്ടേ, ഇവിടെന്ന് പറയുമ്പോ പ്ലാവൊക്കെ നിക്കുന്ന കൊണ്ട് അങ്ങനെ വെല്യ വെയിലൊന്നും അങ്ങോട്ടില്ല ഉം പിന്നെ ഒരു പ്ലാവിനെ കമ്പൊടിഞ്ഞ് അതിലൊരു പത്തു പതിനാറ് ചക്ക ഒണ്ടായിരുന്നു, എല്ലാം കൂടെ മറിഞ്ഞ് ആണ്ടെ അവിടെ കെട കൊണ്ടോയി.
ആ ആഹ് ഇവിടെ വ് ഇവിടെ കിട്ടി ഞങ്ങക്ക് അപ്പർത്തൂന്നും ഇപ്പറത്തൂന്നൊക്കെ, ആ ആ കാറ്റത്തൊടിഞ്ഞു വീണയാണോ?
ആ കാറ്റത്തി കാറും കാറ്റൊന്നി ല്ലായിരുന്നു അമ്പലത്തിൽ പോയി അലല്ല അപ്പലത്തിൽ പോയി തിരിച്ച് വന്നപ്പോ കാറ്റും മഴയൊന്നും ഇല്ലായിരുന്നു തന്നെ താനെ ചക്കയുടെ ഭാരം കൊണ്ട് അങ്ങട്ട് ഒടിഞ്ഞു വീണവ
ഓ ഓ അപ്പൊ ഒത്തിരി ചക്ക ഇള്ളത് കൊണ്ട് അതിന്റെ
ആ ഒരു കൊമ്പെ തന്നെ ഒരു പത്ത് പതിനാല് ചക്കയുണ്ട് അതെല്ലാം വീണ് താഴെ കിടക്ക പക്ഷെ പശുനും വേണ്ട വായഷർക്കും വേണ്ട ആർക്കും വേണ്ട അത്രയും പന്നെ ച- കേണത് അത് തന്നെത്താല മൊള
അ ആ
അത് വേവിക്കാനൊന്നും കൊള്ളൂല പയ് താലും ഉുള്ളൂല വേവിക്കാനും
ആ ആ ആ
ഇവിടാണെങ്കില് എന്തുവാ
ആ എന്നാ ശരി പിന്നെ വിളിക്കാ